ഹലോ.
ആ പറെടീ
എന്താണ് സുഖല്ലേ?
ഉം കൊയപ്പുല്ല നിനക്കോ?
ഹ്മ് ഇൻക്ക്യും കൊഴപ്പൊന്നുല്ല ഇങ്ങനെ പോവ്ന്ന്.
അതെയാ.
ഉം പിന്നെന്താടി നമുക്കൊരു ട്രിപ്പൊക്കെ പോയാലോടി?
ആഹ് പോവാലോ എവിടെ പോണം?
ഉം എവിടെ പോവും? നീ അടുത്തങ്ങാനും ട്രിപ്പൊക്കെ പോയിണ്ടോ എവിടെങ്കിലും അങ്ങനെ എന്തെങ്കിലൊക്കെ കഥകളുണ്ടെ പറ. അപ്പൊ നമുക്ക് മനസ്സിലാവല്ലോ എവിടാ പോണ്ടിയത് ന്നക്കാ.
ഞാനധികം ഞാൻ മൂന്നോ നാലോ ദിവസൊന്നും പോയില്ല ഞാന് ആകെ ഫ്രണ്സിനൊപ്പ ആണെങ്കി ഒരു ദിവസം പോയി.
അല്ല ഇതിന് മുമ്പ് നീ ഒരു ഫാമിലി ട്രിപ്പ് പോയില്ല്യേന്യോ കാസർഗോഡ് ആ ഭാഗത്തേക്കെ.
ആഹ് പോയിണ്ട് പോയിണ്ട് അതെങ്ങനെയെന്ന് വെച്ചാല് ആഹ്. വീടിന്റെ അവിട്ത്തെ കൊർച്ച് പേരും പിന്നെ പച്ചീട്ടില്ലേ.
ഏ എങ്ങനെ?
ചീട്ട് അത് പറഞ്ഞ് വെച്ചാല് ആയ്ച്ചിൽ ആയ്ച്ചില് ഇങ്ങനെ പൈസ.
ആഹ് മനസ്സിലായി മനസ്സിലായി ആ ആ ആഹ് ഞങ്ങളവിടെ മാസ ത്തിലെങ്ങാനാ സംഘംന്ന് പറിയും.
ആഹ് ഞങ്ങള് ഇത് ആയ്ചയില ആയ്ചയില് ഇത്ര പൈസ ഇത്ര പൈസ വെച്ച്
ആഹ ഇന്നിട്ട് എല്ലാരും ഇങ്ങനെ സമാഹരിച്ചിട്ട് ലാസ്റ്റ് ഈ പൈസ ട്രിപ് പിന്നെക്കെടുക്കുലെ ആ ആ.
വലിയൊരു ബസ് പിടിക്കും എന്നിട്ട് അതില് പോവും അയ്ലന്നെ ഡ്ണ്ടാവും എല്ലം ഉണ്ടാവും വെള്ളുണ്ടാവും.
ആഹ് എല്ലാ ഈ പൈസയില് തന്നെ.
അല് ഷെഫ് ഇണ്ടാവും നമ്മടെ ബസില്. ഒരു മൂന്ന് പേരുണ്ടാവും അപ്പൊ അവര് ഇപ്പോ ഓരോരോ സ്ഥലം പോകും. ഓരോരവിടെ നിർത്തിയിട്ട് അവിടെ ഫു
ഉ അപ്പൊ കൊറേ സമയം എടു ക്കൂലെ ഇണ്ടാക്കി കഴിയാന്.
നേർത്തെ എണീക്കു. എടക്ക് ഞങ്ങൾ ഏ റൂം എടുക്കും ഇപ്പോ ലേ ബസി തന്നെ ഫുൾ ടൈം ഇരിക്കൂല. റൂം എടുക്കും പിന്നെ അവിടെ എവിടെങ്കിലുംമൊക്കെ സ്ഥല ഉണ്ടാവുഅല്ലോ അവവ്ടെന്ന് കുക്കെയ്യും ന്നിട്ട്ണ്ടാക്കും അങ്ങനെ കൈ
അത് നല്ലൊരു ഐഡിയ ആണ്ല്ലേ.
അതെ അത് കഴിഞ്ഞ് കൈഞ്ഞ്ട്ട് ചോർ വെക്കും.
ഉം നമുക്ക് ഈ ടൂറൊക്കെ പോവുമ്പോ നമ്മളെ മെയിൻ പ്രോബ്ലം എന്താച്ചാല് ഈ ഫുഡ് ഒക്കെ നല്ല അല്ലെങ്കിൽ ട്രിപ്പെ മൊടങ്ങിലേ
അഹ് ശെരിയ. വേറെ എവിടെ പോയി ഫുഡ് കഴിച്ച് ഈ വുമറ്റിംങ് ഒക്കെ വരുന്നതിനേക്കാളും നല്ല നമ്മള് ഉണ്ടാക്കണല്ലേ?
അതെ അതെ എന്നിട്ട് ഇങ്ങനെന്ന നല്ലൊര് ഐഡിയ ആഹ് ആഹ്
ഇത് ഉം പിന്നെ വൈകുന്നേരം നമ്മള് ചപ്പാത്തി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ?
ഓ ഓ ആഹ് ആഹ് ആഹ്
ഒരു ദിവസം മോളെ ഞങ്ങൾ എവിടാണ് ഏതോ കടലുള്ള അവിടെട്ടോ അവിടെ പോയി. അവിടെ പോയി കഴിഞ്ഞിട്ട് രാത്രി രാത്രി ഫുഡ് എന്താന്ന് പറയാ അവിടുന്ന് ഫ്രഷ് ആയിട്ട് മീൻ വാങ്ങി.
ആഹ് ആ ഫ്രഷ് ആയ മീൻ അപ്പതന്നെ
ആഹ് അവടെ അവടെ ഇണ്ടാവൂല്ലോ ഈ കടല് ഓരോക്കെ-
ഭാഗത്ത് ആഹ്-
ആഹ് അവടെന്ന് പോയി അവര് വാ വാങ്ങി അത് കറക്റ്റ് ക്ലിനാക്കി കറി വെച്ചു- ടേസ്റ്റ്ന്ന്റിയോ ഞാൻ മീൻ കഴിക്കാത്ത ഞാനതിനെ കഴിച്ചു-
ആഹ് നീ എല്ലാ മീനും ഒന്നും കഴിക്കൂലലല്ലേ അത് ചെലപ്പ ആ ഫ്രഷ് ആയതും ആ വെശപ്പും അതിന്റൊക്കെ ടേസ്റ്റ് കൊണ്ടായിരിക്കുല്ലേ-
ആഹ് അത് അമ്മ ഒന്ന് ജസ്റ്റ് ഒന്ന് നീ കഴിക്ക് പറഞ്ഞ് ന്നെ വാരി തന്നായിരുന്നു-
ഓഹ് പിന്നെ പിന്നെ അമ്മമാര്- കൈകൊണ്ട് കഴിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണല്ലോ-
അതെ അത് നല്ല ടെസ്റ്റാട്ടോ -
ആഹ് അതെയോ-
അങ്ങനെ ഞാൻ കഴി
ഓഹ് -
പൊറോട്ട കറി അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട അവര് ഇണ്ടാക്കുന്ന-
ഉം എനിക്കും അങ്ങനെ തന്നെ ഈ മൊട്ട കറിയെക്കെ ആയിട്ടുള്ളല്ലിയൊ മുട്ട തേ നമ്മള് സാമ്പാർ വേക്കൂലേ തേങ്ങ വറ് ത്തരച്ചിട്ട് ആഹ് അതുകൊണ്ട് അതുപോല- തന്നെ മുട്ടക്കറി ഉണ്ടാക്കും മുട്ട പുഴുങ്ങിട്ട് അതും-
തേങ്ങാ അരച്ച് വെച്ചിട്ടാ-
തേങ്ങ ആഹ് വ വെറും അരക്കലല്ല വറുത്തിട്ട്- തേങ്ങ വറുത്ത് അരച്ച് വെക്കാ ആഹ് ബ്ലാക്ക് കളറായി വെരുവപ്പം- ഒരു ബ്രൗൺ കളർ അങ്ങനെ ഇത് മൊ മുട്ട പുഴുങ്ങിട്ട് കറി വെക്കണം ചിക്കൻ കറി പോലെ ഉണ്ടാവും നല്ല ഡിഷാ എനിക്കത് ഭയങ്കര ഇഷ്ടാണ്-
ഏഹ് എനിക്കിഷ്ടാട്ടാ മുട്ടന്റെ എല്ലാം-
ആഹ് എനിക്ക് എനിക്ക് ഈ ഓംലൈറ്റിനോട് വല്യ താല്പര്യംല്ല പക്ഷേ ഈ മൊട്ട പപ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയിഷ്ടാണ്- ഓംപലേറ്റ് വല്യ താല്പര്യല്ല-
എനിക്ക്‌ ഈ ബുളിസിയ ഇഷ്ടല്ലാത്തെ-
ഓഹ് ഓഹ് - ആഹ് അത് ആഹ് ആഹ് ഒരു വേവാത്ത പോലെ ആഹ്-
ആഹ് എനക്ക്ത് ഇഷ്ടല്ല
ഉം ഉം ഉം അങ്ങനെ- ഞങ്ങൾ ഇതുപോലെ ഒരുതവണ ട്രിപ്പ് പോയിട്ടോ എന്റെ ഉപ്പാന്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട്-
ആഹ്-
നല്ല രസണ്ടായി ഞങ്ങള് ഇവിടുന്ന് കുഞ്ഞി അടുപ്പില്ലേ ഈ ഗ്യാ
ആഹ്-
ആഹ് അതൊക്കെ കൊണ്ടാ പോയത്- അങ്ങനെ ലാസ്റ്റ് ദെവസം ഞങ്ങള് ചപ്പാത്തി വാങ്ങി- അപ്പ അതിന് കറിയുണ്ടാക്കണം-
ആഹ് -
അപ്പക്കറി ഉണ്ടാക്കാൻ - എനിക്ക് വയ്യായ്മ ഒന്നില്ലേ ഇടയ്ക്ക് ഈ അലർജിന്റെ പ്രശ്നം ഉണ്ട്-
ഓഹ് അത് മാറിട്ടില്ലല്ലേ-
ഇല്ല ഇല്ല മാറിയില്ല എന്നിട്ട്- ഏഹ് ഞങ്ങള് എന്ത് ചെയ്തെന്ന് വെച്ചാല് ഏഹ് കാറിലാണ് പോയത് മറ്റേ ഇന്നോവ കാറില്ലേ-
ആഹ് -
ആഹ് അതില് ഞങ്ങള് മൂന്ന് ഫാമിലിയാ പോയത് അങ്ങനെ ചപ്പാത്തിയാക്കി അപ്പൊ കറി ഉണ്ടാക്കാന്- സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഉപ്പ് മാത്രം ഇല്ല എന്നിട്ട് ഞങ്ങളാണെങ്കില്- ഒരു ഹൈവേന്റെ സൈഡിലാണ് നിർത്തിയത് കുറച്ച് സ്പേസ് ഉള്ള സ്ഥലത്ത് അവിടെ ഒരു കുഞ്ഞ് വീട് രസണ്ട്ട്ടോ ഞങ്ങള് അവിടെ പോയി എന്നിട്ട് ഞങ്ങള് കർണാടകയിലഞ്ഞും പോയ എന്നിട്ട് അവിടെ ഒരു ചേച്ചിനോട് പോയിട്ട് കൊഞ്ചം സോൾട്ട് തരോ അങ്ങനെ എന്തോ ഉപ്പ് തരോ അങ്ങനെ എന്തൊക്കെയോ ചോയിച്ചിട്ട് ഞങ്ങളിതാക്കി അവിടെ ആണെങ്കില് നമ്മൾ ഈ കെണറില് വെള്ളം എങ്ങനെയാണ് ഈ നോർമൽ ആയിട്ട് ഇങ്ങനെ കുഴിച്ചിട്ടൊക്കെ അല്ലെ ഉണ്ടാവുക അവിടെ ഒരു വെള്ളം എങ്ങനാ അറിയ ശേഖരിച്ച് വെക്കുന്ന ഒരു കുഴി കുഴിക്കും കെണറിന്റെ വലി പ്പത്തില് എന്നിട്ട് അതില് നീല മറ്റേ താർപ്പായ ഇല്ലേ
ആഹ്
ആഹ് അതില് അത് വിരിക്കും ഇത് അതില്ല ഒരു വെള്ളം ശേഖരിച്ച് വെക്കുന്ന ഞമ്മക്ക് അത്ഭുതമായി അത് കണ്ടിട്ട്
അതെ അതെന്താ അവിടെ അങ്ങനെയാ പൈപ്പ് അങ്ങനെയൊന്നും ഇല്ല അവിടെ
ആഹ് എന്താന്ന് അറിയില്ല ആഹ് അവിടെ എന്തോ എനിക്കറിയില്ല ഞങ്ങള് അവിടുന്ന് പോയപ്പോ ഞങ്ങൾ ഫുള്ള് വണ്ടർ അടിച്ച് നമ്മളൊന്നും കാണാത്തൊരു സംഭവല്ലേ പക്ഷെ നല്ല രസണ്ടായിരുന്നു ഉം
ഓഹ്
അങ്ങനെയൊക്കാണ് ഓരോ കാര്യങ്ങള് നല്ല രസം ഉണ്ടായിനി പക്ഷെ ഓരോരു സ്ഥല ത്ത് ഓരോ ജീവിത ശൈലികൾ
അയ്ശെരിയാ അപ്പം നമ്മടെ അവിടെ ഒരുപോലെ മറ്റുള്ള അവിടെ വേറെ പോലെ ആയിരിക്കും എന്തായാലും ആയിരിക്കൂല്ലല്ലോ
നമ്മളിന്ന് കേരളത്തിൽ തന്നൊണെങ്കിൽ തന്നെ നമ്മള് പല നാട്ടിലും പല രീതിയിലല്ലേ
അയ്ശെരിയ ഇപ്പൊ നമ്മടെ ഇവിടെ എൻ്റെ അവിടെ ഉള്ളത് നിന്റെ അവിടെ ഉണ്ടാവില്ല
ആഹ് അതന്നെ ഈ സംസാരത്തില് വരെ നമ്മള് ഒരേ നാട്ടാരാണെങ്കിലും എല്ല ഒരേ ഉം ആഹ് ഒരേ ജില്ലയിൽ അല്ലെ എന്ത ഒരേ സംസ്ഥാനത്തിലുള്ള ആൾക്കാരാണെങ്കിലും ഭാഷ മലയാളം പക്ഷെ അതിലുപരി എന്തൊക്കെ എത്ര വ്യത്യാസമുള്ള സാധനങ്ങള അല്ലെ സ്ലാങ്ങൊക്കെ
ഉം
ഉം അങ്ങനെയൊക്കാണ്
അതെ
വേറെന്ന എന്ത് വിശേഷങ്ങളൊക്കെ നിങ്ങള് ഉം നിങ്ങളെ ഹോസ്റ്റലില് ഈ അടുത്ത് എന്തൊക്കോ കേസൊക്കെ ഉണ്ടായിന്ന് കേട്ട്
ആടി ആർക്കോ കോവിട് പോസി റ്റീവായീന്ന് പറയണ്ടായിരുന്ന് ഹോസ്പിറ്റലിൽ എന്നിട്ട് അവര് കൊ എന്നാണ് പറഞ്ഞത് അറിയില്ല കറക്റ്റ് ആയിട്ട് അറിയില്ല പിന്നെ നമ്മടെ ഹോസ്റ്റലിന്റെ രണ്ടാം രണ്ട് റൂം കഴിഞ്ഞ അവടെ ത്തെ കുട്ടിക്ക് ഡെങ്കി ഫീവറാ അങ്ങനെ എന്തോ ഇണ്ട് എന്നൊക്കെ പറയണ ഉം നമ്മടെ ക്ലാ ഏഹ് ഞങ്ങടെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ കസിനാണ്
ഓ നിങ്ങള് നല്ലോണം ശ്രദ്ധിച്ചൊ മാസ്ക് സാനിറ്റൈസർ അതൊക്കെ യൂസ് ചെയ്തോ എപ്പ വേണെ എന്തും വരാം ഉം
ഇവിട ആരും മാസ്ക ഒന്നും യൂസ് ചെയ്യുന്നില്ല
ഏ നിങ്ങള് ഹോസ്പിറ്റലിലതല്ലേ പഠിക്കുന്നത്
അതെ പക്ഷെ അവര് മാസ്കൊന്നും ഇവിടെ ഉള്ളവർക്ക് അതിനെയൊന്നും ഇതില്ല തോന്നുന്നു
ഉം നമ്മളെ നാട്ടിലൊക്കെ എന്തെങ്കിലും ചെറുതൊന്ന് വന്ന തന്നെ എത്ര പ്രതിരോധ സംഭവങ്ങളാലേ എടു ക്ക
അതെ ഇവടെ അതൊന്നുല്ലട്ടോ ഇവടെ ഒരു ഇത് വന്ന് വെച്ച ഹോസ് ഹോസ്പിറ്റലിൽ കാണിക്ക മാറുക അല്ലാണ്ട് എത്ര പേർക്ക് പടരുന്നു അതൊന്നും നോക്കൂല്ല
അത് ശെരിയ അങ്ങനൊക്ക ആണല്ലേ ശരിക്കും നമ്മളെ നാടന്നെട്ടോ ആ കാര്യത്തിലൊക്കെ നല്ലത്
അതെ ഇപ്പൊ ഈ കൊറോണ ടൈമന്നെ എത്ര പേർക്ക് പോസിറ്റീവായി അവരെ ക്വാറന്റൈനിൽ ഇ ഇല്ലേ
ആ അതന്നെ ആ ടൈമൊക്കെല്ലേ എന്തായിരുന്നു
എന്താണ് ആർക്കും പണിയില്ലാണ്ട് വീട്ടിൽ തന്നെ ഇരിക്ക ക്യാ പൈസക്കൊക്കെ എ നല്ല ടൈറ്റ് ആയിരുന്നു ആ ഒരു ടൈം
ഏ അതന്നെ ഫുഡാണെങ്കില് ഷോപ്പുല്ല വാങ്ങാനുല്ല ഭയങ്കര കൂടുതല് ചക്കക്കുരു കൊണ്ട് കൊറെ സാധനങ്ങളൊക്കെ ഇണ്ടാക്കി ഉം നിങ്ങളവിടെ ഒന്നും ഉണ്ടാക്കീലാ ചക്കക്കുരു കൊണ്ട് ഞങ്ങള് ഈ നമ്മളെ ചിക്കു ഷെയിക്കില്ലേ ആ അതുപോലെ ചക്കക്കുരു വേവിച്ച് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കട്ടപ്പാലൊക്കെ ഇട്ട് ബൂസ്റ്റ് ഒക്കെ ഇട്ട് ക്കു ചക്കക്കുരു കൊണ്ട് ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കി ഉം ആ അതെ പിന്നെ നമ്മളെ ബക്കറ്റ് ചിക്കൻ ഒക്കെല്ലേ ചിക്കൻ ഇങ്ങനെ ഒര് കമ്പീന്റെ മോള് വെച്ചിട്ട്
ആ
ആ ആ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ കൊറെേ ടിക് ടോക്ക് ഒക്കെ എടുക്കുന്ന ടൈമേനു ആ സമയം
അതെ
ഉം ഉം കൊറോണ കൊറോണ ടൈം ടിക്ടോക്ക് ലുഡോ ബോർഡ് ലുഡോ ഇല്ലേ ഫോണില് കളിക്കുന്നേ
അപ്പ സമയം പോവാ അതല്ലേ ചെയ്യാ പിന്നെ എത്രയാന്ന് വെച്ച
എല്ലരും ഉം വീട്ടിനടുത്തുള്ള എല്ലാവാരും ഫാമിലി എല്ലാരും കൂടെ കൂടിയിരുന്നു ഇതൊക്കെയായിയിരുന്നു ഞങ്ങളെ പണി ഉം പിന്നെന്താണ്
പിന്നെ എന്താ ഞാനില്ലേ പോയി വാഷ്റൂം പോയിട്ട് വരാട്ടോ വന്നിട്ട് വിളിക്കാവേ
ആ ആയി ക്കോട്ടേ ശരി
ഉം ശരി.